ഡ്
ആ പറയൂ ആ ഫ്രീയാണ് ഫ്രീയാണ് ഞാൻ ഫ്രീയാണ്
ആ പിന്നെ ഞായറാഴ്ചക്കെയാ ണല്ലോ എല്ലാരും
ആന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എല്ലാരും
ആ ഞാനിപ്പോ നെലവില് ആസാമിലാ ഇള്ളത്
ആ ആ
ആസാമില് ഇങ്ങനെ പാടത്ത് കൂടെ ഇങ്ങനെ നടന്നോണ്ടിരിയ്ക്ക
ആ വൈപ്പ് ഒക്കെ അടിച്ച്നടക്കയാ യിരിക്കും ചെക്കന്മാരൊപ്പം അല്ലെ
അതെ അതെ
അവിടുത്തെ അന്തരീക്ഷംഒക്കെ ഇഷ്‌ടായോ
അതെ ഇവിടെ കൂടുതൽ പ്രകൃതിയാണല്ലോ പാടങ്ങളും കുളങ്ങളും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകൃതി നിറഞ്ഞൊരു സംസ്ഥാനമാണ് ആസാംമേന്ന്ള്ളത് കാര്യറ്റ് കർഷകരാണ് ഇവിടെള്ളത്
ആ ആ
അപ്പൊ ഇങ്ങനെ പാടത്ത് കൂടെമ്മ് മീൻ പിടിക്കണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാണ് ഇപ്പം
ആ മീൻപിടിത്തേക്കേം അവിടെയുണ്ടല്ലേ എന്തായാലും കേരളത്തി നിന്നൊക്കെ പരിപൂർണമായിട്ടും വ്യത്യസയിട്ടുള്ള ഒരു കൾച്ചർ ആയിരിക്കാം അവിടെ അല്ലെ
അതെ അതെ കേരളത്തിനെകളും ഒരു പത്ത് വർഷം ബാക്കിലാണ് ആസാം ഓടുന്നത് പക്ഷെ അത് അത് നമ്മള് റോഡ് അങ്ങനത്തെ ബിൽഡിംഗ്‌ കാര്യങ്ങളിലാണ് കാര്യമായിട്ട് അത് നമുക്ക് കാണാൻ കഴിയ പക്ഷെ കാര്യമായിട്ട് പാടങ്ങൾ കർഷകരാണ് ഇവിടെ ഇള്ളത് കാര്യമാ നെൽകൃഷി നമ്മള് സോളം കൃഷി മീൻ കൃഷിയൊക്കെയാണ് നിലവിൽ ആസാമില് കൂടുതലായിട്ടുള്ളത് ഇവിടെ കാര്യയിട്ട് ഇവര് ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ ഇവർ അയക്കാറില്ല പ്രകൃതി കുളങ്ങളൊന്നും മണ്ണിട്ട് നികത്തുന്നതൊന്നും ഇവര് അയക്കാറില്ല കുളങ്ങൾ മണ്ണിട്ട് നികത്തണെങ്കിത് തന്നെ മറ്റൊരു ഭാഗത്ത് കൊളം കുത്തീട്ട് മാത്രേ ഗവൺമെന്റ് അങ്ങനെ അപ്പ്രൂവ് കൊടുക്കാറുള്ളൂ അവര് അനുവദിക്കുള്ളൂ
അതെ അതെ
ഉം
ആ ന്തായാലും അവിടെ ഈ നമ്മളെ പത്ത് വർഷം ബാക്കിലോന്ന് പറയുമ്പോ ഈ അവിടെ ടെക്നോളജി പരായിട്ടും അല്ലെങ്കി മറ്റ ഒരു സിവിലൈസേഷൻ നല്ല വ്യത്യാസണ്ടാവും ഒരുപാട് ബാക്കിലാണല്ലൊ ലെ
അതെ അതെ ഇവിടുത്തെ ആചാരങ്ങൾ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളൊക്കെ വളരെ വ്യത്യസ്താണ് നമ്മുടെ കേരൾത്തിൽന്നാണ്ന്നിണ്ടെങ്കിലും മറ്റേതാണെങ്കിലും വളരെ വ്യത്യസ്തിയ ഒര് ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ നമുക്ക് ആസാമില് സംസ്കാരാണ് ഇവിടെ ആസാമില് കാണാൻ കഴിയ പിന്നെ ഇവിടുത്തെ ജനങ്ങളാണെങ്കി തന്നെ അങ്ങൻതന്നേണ് ഇവർക്ക് അത്ര നമ്മുടെ പോലെ വളരെ ഒരു കാറുകൾ അല്ലെങ്കിൽ കൂടുതൽ ബൈക്കുകൾ വലിയ വീട് ഇവർക്കതൊന്നും ആവശ്യല്ല വേറെ വീടുകളെല്ലാം മുകളിൽ ഓല മേഞ്ഞ വീടുകൾ അല്ലെങ്കിൽ ഷിറ്റിള്ള വീട് വീടുകള് അങ്ങൻത്തെ വീടുകളാണ് നമുക്ക് കാര്യായിട്ട് കാണാൻ കയ്യ
അവിടുത്തെ കാലാവസ്ഥക്കെ തണുപ്പാണേ അതോ
നിലവിലിപ്പ ചൂട്കാലാണ് ആ കര്യേറ്റ് ഇവിടെ ഇപ്പൊ ആസാമിലിപ്പ ഈ സാ രണ്ടു മാസങ്ങളായിട്ട് നല്ല ചു ചൂടുകാലാണെന്നുണ്ടങ്കിലും ഇന്നുന്നലേയിട്ട് നല്ല മയണ് ഇപ്പ നല്ല മയക്കാറ് മൂടികോണ്ടിക്കാണ് ഇന്റെ മുമ്പിലുള്ള ഈ മീൻകളൊക്കെ ഇപ്പോ മുഴുവനായിട്ട് നിറഞ്ഞിട്ടുട് ഇന്നലത്തെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ യിട്ട് നല്ല മഴയാണ്
ആ ആ
ഞമ്മള് ഇപ്പൊ കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നോക്കുമ്പോ കേരളത്തില് കേരളത്തിൽ നല്ല പ്രകൃതി കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ ഓരോ പാടങ്ങള് നെകത്തിയും എല്ലാന്നുണ്ടെങ്കിലും പുയകളിൽന്ന് മണൽ വാരിയൊക്കെ കേര്ളത്തിന്റെ പ്രകൃതി നമ്മള് നശിപ്പിച്ചോണ്ടിക്കാണ് അതിനുള്ള പ്രധാന കാരണങ്ങൾ മനുഷ്യര് തന്നേണ് ഇത് പ്രകൃതി നശിക്കാള്ള കാര്ണം എന്നാല് ആസാമ്ത്തെ ജനങ്ങള് ഇതിനൊന്നും അനുവദിക്കാത്ത തുകൊണ്ടാണ് ആസാമ്ത്തെ സർക്കാരാണ്ന്നിണ്ടെങ്കിലും ഇതിന് ഏ ഒരു ഇത് കൊടുക്കാറില്ല അനുമതി കൊടുക്കാറില്ല ഇങ്ങനെ പ്രകൃതി നശിപ്പിക്കുന്നതിന് അല്ലാന്നിണ്ടെങ്കില് പൊയകളില് ഭാരതപ്പൊയാണ് ഇവിടെ ഇള്ളത് ഭാരത പൊയേന്ന് മണല് വാര്ന്നതിനൊന്നും ഏ എ ബ്രഹ്മപുത്ര പോയേണ് ഇവിടെ ഇള്ളത് അതിൽ നിന്ന് മണൽ വരുന്നതൊക്കെ ഇപ്പോ നിർത്തലാക്കിട്ടി അപ്പ അങ്ങൻത്തൊരു കാര് കണിശമായ നെലപാട് സർക്കാരിന്റെ ഭാഗ ന്നുണ്ടായാൽ മാത്രമേ ഉള്ളൂ ആസാമിത്തെ പോലെ നമ്മുടെ കേരളത്തിലും പ്രകൃതിയെ സംരക്ഷ് സംരക്ഷിക്കാൻ നമുക്ക് കയുള്ളു
ഏ ഇവിടെ കേരളത്തില് തീർത്തും വ്യത്യസ്താണ് കാരണം
ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ എനിക്ക് ആ പ്പ കേൾക്കാ ഇപ്പ കൾക്കാം ആഹ് ആ ഇവിടെ നമ്മള് ഞാൻ നേര്ത്തെ പർഞ്ഞ പോൽ തന്നെ ആസാമത്തി സംസ് ഏഹ് സർക്കാറും ഇവിടുത്തെ ജനങ്ങളും ഇത് മുന്നിട്ട് എറങ്ങിയോണ്ടാണ് ഇവിടെ ഇങ്ങെൻത്തൊരെ അന്തരീക്ഷം ക്കാൻ കഴിഞ്ഞുന്നത് അപ്പൊ ജനങ്ങളുടെ എടയിലുള്ള ഈ ആരോഗ്യനില ഇവിടെ നമ്മള് നമ്മളിപ്പോ സർവേ നടത്തിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞ ഒടനെ ഇവിടുത്തെ ജനങ്ങളുടെ എ ടയിലുള്ള ഏ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൊറ റവാണ് അത്രധികം രോഗങ്ങൾ നമുക്ക് കാണുന്നില്ല അതിനാൽ തന്നെ ഇവിടെ ആശുപത്രികൾ വളരെ കൊറവാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഏ ഒരു ഏരിയകളിലും എല്ലാവിധ പ്രദേശങ്ങളിലും ചെറെ ചെറെ ഹോസ്പിറ്റൽ കാണ്ന്ന്ണ്ടെങ്കിലും ജനങ്ങൾക്ക് അത്രേം രോഗങ്ങൾ ഇണ്ട് നമ്മുടെ കേരളത്തിൽ കാര്യായിട്ട് പ്രകൃതി നിന്ന് കിട്ടെണ്ട നമ്മ ക്ക് ധാതുലവണങ്ങളൊന്നും നമുക്ക് ജനങ്ങൾക്ക് കേരളത്തിൽ ജനങ്ങൾക്ക് കിട്ട്ണ് ഇല്ല
ആ ആ അതെ തീർത്തും അങ്ങൻ തെന്നെയാണ് ഈ കേരളത്തെ അല്ലെങ്കി കേരളത്തെന്ന് അല്ല മൊത്തത്തില് പരിസ് തിരി പരിപാലത്തിന് കൺസ്യൂമർക്ക് പ്രത്യേകം അതിപ്പോ ഒരു സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വംന്നല്ല ഓരോ വ്യക്തിക്കും എന്തുണ്ട്‌ അതിലെ ഒരു പ്രധാനപ്പെട്ട പങ്കന്നെണ്ട് മരങ്ങൾ നട്ടു പിടിക്കുന്നണെലും ഇപ്പ ഒരു പരിസ്ഥിതി അപ്പ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ഓരോ സ്കൂളുകള മറ്റേ കൃഷി ഭവനിൽന്നൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഈ മരം നട്ടുപിടിക്കണ അത് കേന്ദ്രത്തിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ സഹായം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കേണ്ടതാണെങ്കിലും അതിപ്പോ ഈ വേൾഡ് കപ്പിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോ പ്രത്യേകിച്ചും ഇപ്പ രണ്ടുസം
കേൾക്കുന്നില്ലല്ലോ ഹലോ കെൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ
കങ്ങ്
ആ പ്പ കേക്കുന്നുണ്ട്
ആ പറയൂ
അതെ അതെ അമ്മള് നേരത്തെ സംസാരിച്ച അതേപോലെ തന്നെ ആ അപ്പൊ നല്ലപോല കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ലേ
ആ ആ
ആ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാത്രമുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ പോരാ നമ്മുടെ ഓരോ വ്യക്തിയും അതിന് മുന്നിട്ട് മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ പ്രകൃതി നമുക്ക് സംരക്ഷിക്കൻ കഴിയാം പിന്നെ നമ്മുടെ ഓരോ നാടുകളിൽ ഇപ്പോ വാർഡ് മെമ്പർ ഉണ്ടാവും വാർഡ് മെമ്പർക്ക് കീഴില് ഓരോ മാസം ഗ്രാമസഭ നടക്കാറുണ്ട് അപ്പൊ ഈ ഗ്രാമസഭയില് കാര്യമായിട്ട് കോ ഴി അല്ലെങ്കിൽ ആട് അങ്ങനത്തെ പരിപാടികൾ മാത്രമാണ് ചർച്ച ചെയ്യാറ് കാര്യമായിട്ട് മുതിർന്ന ആൾക്കാര് മാത്രമാണ് ഇതിൺ പങ്കെടുക്കാറ് അതെ ഈ ഗ്രാമസഭയാണ് ഓ നാടിന്റെയും ഓരോ വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയൊക്കെ മുന്ന നിിട്ട് ഇറക്കി നമ്മുടെ പ്രകൃതിയ സംരക്ഷിക്കാനുള്ള പുതിയ പദ്ധതികളൊക്കെ വാർഡ് മെമ്പറുടെ കീഴിൽ കൊണ്ടന്നാല് ആ നല്ലൊരു മുന്നേ മായി മാറു അത്
ആ നേരത്തെ പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഷൂസ് ജ്കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ആ വേൾഡ് കപ്പ് അ അതായത് വേൾഡ് കപ്പ് പോകുമ്പോ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് ഫട്ല ണ് വാൾ പെയിന്റ ഒക്കെ വെച്ചിട്ടാണ് സജീവമാർഗ പക്ഷെ നമ്മുടെ നാടുകളിൽ എങ്ങനെ അത് തീർത്തും വ്യത്യസ്തമാണ് ഫ്ലെക്സുകൾ വെച്ചിട്ടും കട്ടഔട്ടുകൾ ഉയർത്തിയിട്ടും അതൊരു മത്സംസരാക്കി കാണാണ് പക്ഷെ അത് പ്രകൃതിക്ക് എത്രത്തോളം എന്ത് ബുദ്ധിമുട്ടാണെന്ന് അവരത് കരുതുന്നില്ല
അതെ തെ തീർത്തും നമ്മുടെ നാടുകളിലാണ് മറ്റു രാജ്യങ്ങളെക്കാൾ ഇല്ലാത്തൊരു ഫാൻസിന്റെ ആരാധകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരാണ് നമ്മൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു നാനൂറടി അഞ്ഞൂറടി എഴുന്നൂറടി എന്നിങ്ങനെയുള്ള രൂപത്തില് മത്സരിച്ച് ഫ്ലക്സ് വെക്കാണ് നമ്മുടെ നാട്ടില് കണ്ടു ണ്ടി ഓരോ രാജ്യത്തിന്റെയും പ്രതിനിധികളാണ് കേവലം നമ്മളെ രാജ്യം മത്സരിക്കുന്നല്ലന്നണ്ടുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ഒരു ആരാധകരായിട്ട് നമ്മള് മാറിയിരിക്കാണ്
ആ ആ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു ഇതിനെ കുറിച്ച് തന്നെ അതായത് അവിടൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ചോദിച്ചാല് മതിലിമ്മല് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ സ്റ്റാച്യു നിർമ്മി ക്യാ അതുപോലെ ഓരോ കാര്യങ്ങളാണ് അരുടെ കല കലയെ കൂടി ണ്ട് ഒരു മികച്ചതാക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഫക്സ് അടിക്ക ഉയർന്ന നിലയുള്ള കട്ടൗട്ട് ഉയർത്തുക ഇതിലൂടെൊക്കെ വളരെയധികം ദോഷം ഉയർത്തുന്ന ഒരു കാര്യമാണ് അല്ലെ
അതെ അതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആസാമിൽ ഇങ്ങനെ സംസ്കാരമേ ഇല്ല ഇങ്ങനെ ഫ്ലക് കാ ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറ്റുരാജ്യത്ത് ന്റെ പേരില് ഒരു ആരാധന പ്രകടിപ്പിച്ച് ഇവിടെ ഫ്ലക്സ് ഉയർത്തുക കട്ടഔട്ട് വെക്ക അങ്ങനെ ഒരു സംവിധാനമേ ഒരു സംസ്കാരമേ നമ്മുടെ അസാമിലല്ല നിലവിൽ ഞാൻ വന്നിട്ട് വളരൂ ഫ്ലക്സെന്നെ വളരെ അപൂർവമായാണ് കണ്ടിട്ടുള്ളത് ഏതെങ്കിലും വലിയ വൻകിട കമ്പനികളുടെ പരസ്യത്തിനന് വേണ്ടി മാത്രമാണ് ഇവിടെ ഫ്ലക്സുകൾ ഉപയോഗിക്കുന്നത് അല്ലാത്തതൊക്കെ മ്മുടെ സാധാ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സർക്കാർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കവറുകള് അ ഫ്ലക്സുകള വരെ ഒഴി വാക്കിരുന്നു പകരം ഷീറ്റ് ഫ്ലക്സുകളാണ് ഉപയോഗിക്കാൻ പറഞ്ഞിന്നത് പക്ഷെ തുട തുട കാലത്ത്ത് നന്നായി കണ്ടിരുന്നുണ്ടങ്കും പിന്നെ നിലവിൽ അത് മാറിയിട്ട് വീണ്ടും പ്ലാസ്റ്റിക് ഫ്ളക്സുകളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പ ആസാമിനെയും കേരള താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെ ആ സാം ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് വിമു ത്ത ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും
ആ ആ എനിക്ക് തോന്നുന്നു അതെ നേ പറഞ്ഞല്ലോ ഒരു കേരളത്തെ അബേക്ഷിച്ച് പ വർഷം ബാക്കിലാണ് ആസാമന്ന് അ ഒരു പക്ഷെ അതിന്റേതായ കൂടി ഒരു മാറ്റം കൂടി ആയിരിക്കാം ല്ലെ
അതെ അതെ. പിന്നെ ഇവട്ത്തെ സർക്കാർ വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ വിഷയത്തിലും എഹ് മറ്റു കാര്യങ്ങളിലും പിന്നതും പോലെ നമ്മള പ്ര കൃതി സംരക്ഷണ വിഷയത്തിലും ഇവട്ത്തെ സർ ക്കാർ ഇവട്ത്തെ ഗവൺമെന്റ്ക് ഏഹ് പഞ്ചായ ത്തല്ത്തിൽള്ളെ ഓരോ നേതാ ക്കളും ഇതില് ശ ക്തമായി ഏഹ് സ്വാധീനിക്ണ്ട് ശക്തമായി ഇതിനെ പ്രധിതീകരിക്ക്ന്ന്ണ്ട്. അപ്പൊ അത്‌ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും വടെ.
ആഹ് ആഹ്
ഉം
പിന്നെ ഇന്ന് പ്രധാന നേരിടുന്ന പ്രശ്നംവെച്ചാല് കാലാവസ്ഥാ വ്യതിയാനം ലെ അമിതായ ചൂട് അഹ്പോലെ തന്നെ പ്രളയണ്ടാവ്ണ ഇപ്പോ ഈ മഴക്കാലായാ ഏഹ് ജനങ്ങൾക്കൊക്കെ ഒരു പേടിയാണ്. പ്രത്യേകിച്ച് ഈ മലന്റെ മല ചോട്ടിലൊക്കെ ഇരിക്കുന്ന വീടുകൾലെ ആൾക്കാര്ക്കൊക്കെ പ്ര ത്യേകിച്ചും. ഉരുൾപ്പൊട്ടലൊക്കെ വന്ന് തൊടങ്ങിയാല് പിന്നെ ദു ദുരന്തങ്ങൾ വർധിച്ചുകൊണ്ടേ ഇരിക്കാണ്. കേരളത്തില് പിന്നെ കഴിഞ്ഞ വർഷങ്ങൾല് നിരവധി എന്ത് ണ്ടാവ്ണ്ട് പ്രളയങ്ങളൊക്കെ ഉണ്ടായിട്ട്ണ്ട് ഉരുൾ പൊട്ടലാണെങ്കിലും ഇപ്പൊ എവിടെ കവളപ്പാറ അത്പോൽതന്നെ ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വളരെ അതി കം ഭീതിയോടെ ആയിരുന്നു ഇപ്രാശ്യവും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെ. ഇതൊക്കെ ഒരു മനുഷ്യരുടെ പരിസ്ഥിതി പരിസ്ഥിതി നശീകരണത്തിന് ഒരു കാരണായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വസ്തുത തന്നെയാണ് അല്ലെ.
അതെ അതെ പ്രകൃതി ദുരന്തംന്ന്ള്ള വളരെ നാശനശീകരി ത്തിന് ഇത് കാരണമാകുമോ ഈ ആസാമിനെ സംബന്ധിച്ചിടത്തോളം ആസാമ് നെലവിലിപ്പോ കടൽനിരപ്പിന് താഴെയാണ് ആസാമ്ന്ന്ള്ളത്. അതിനാൽ തന്നെ ഇവിടെ ഇവർക്ക് വെള്ളം പൊന്താ അല്ലാന്നിണ്ടെങ്കിൽ മയക്കാലം വന്നാ അങ്ങനത്തെ ഒരു പേടിവല്ക്കില്ല. ഇവർക്ക് അങ്ങനെ നഷ് ക്ഷപ്പെടാൻ മാത്രം വലിയ വീടുകളൊന്നും ഇവര്ണ്ടാക്കി വെച്ചുട്ടുല്ല. നമുക്ക് വളരെ കൂടുതൽ ചർച്ചെയ്യണ്ട വിഷയാണ് നമുക്ക്പ്പോ ടൈം സമയം പരിമിതി കാരണം നമുക്കിപ്പോ വീണ്ടും ചർച്യ്ല്ലെ വേറെ ഒരു കോൾല് ചർച്ചെയ്യാം ഓകെ ഓകെ ശെരി ശെരി മ്